ഹലോ ആഹ് കേൾക്കണില്ലേ
കേൾക്കുന്നുണ്ട്
ആഹ് ഓക്കേ ഓക്കേ നെറ്റ് ഇഷ്യൂ ഉള്ളോന്തോന്നണു തീര കണക്റ്റ് ആവുന്നില്ല
ആഹ് ഇവിടെ ഇടക്കിടക്ക്‌ നെറ്റിഷ്യു കൂടുതലാ
ആഹ് ഇവിടെ ഇവിടെയ്ണ്ട് ഇങ്ങനെ കട്ടായി പോവ ഇതൊക്കെണ്ട്
ഇവിടെ എടയ്ക്കൊരു
ആഹ് ആഹ്
ഫ്രീ ആയോ ജോലിയൊക്കെ കഴിഞ്ഞോ
ആഹ് എന്താണ് രാത്രിയ്ക്കുള്ള ഫുഡ് ഇനി ചൂടോട് കൂടി വേണം അപ്പൊ എല്ലാം ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് പയറ് വെള്ളത്തില് ട്ടിട്ട്ണ്ട് പിന്നെ ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വച്ചിട്ടുണ്ട് ഇനി അത് ആ കഴിക്കുന്ന സമയത്ത് ഇണ്ടാക്കണം
എല്ലാം ഒരുവിധം ആക്കി വെച്ചിട്ടുണ്ട് ഇനി അത്
ആഹ് ആഹ് അതെ ഇപ്പഴേ ഇണ്ടാക്കി വെച്ച് കഴിഞ്ഞാ മഴയാണ് ഏഹ് പിന്നെ തണുപ് ഇതായിപ്പോകും ചൂട് പോകും ഏഹ് കറി ഇണ്ടാക്കി വെച്ചാലും പിന്നെ ആഹ് ഉണ്ട് ഇണ്ട് പി ഇന്ന് ഒരു വെയില്ണ്ട് പക്ഷെ ഉച്ചക് യ്ക്ക്‌ ഒരു മൂന്ന് മണിക്ക് ശേഷം മഴ വന്നു
ഇവിടെ പക്ഷെ നല്ല വെയിലായിരുന്നു
ആഹ് ഇന്ന് പകല് ഫുള്ള് നല്ല വെയിലാരുന്നു ഒരു മൂന്ന് മണിക്ക് ശേഷം മഴ വന്നു
ഇപ്പൊഴും ഇവിടെ നല്ല വെയിലായിട്ടും ഇൻ അതെ ഇന്നലെ പിന്നെ അന്നൊക്കെ മഴയുണ്ടാര് ന്ന് നല്ല തണുപ്പുവാര്ന്ന്
ആഹ് ആഹ് ഇന്നലേം മഴേര്ന്ന് അതെ രാത്രി ഒക്കെ തണുപ് പ്പാരുന്നു ഈ തണുപ്പും കൂടെ ആവുമ്പോ അതില് ചൂടുള്ളത് കഴിക്കാന് പിന്നെ എല്ലാവർക്കും ജലദോഷാണ്
അതേ ഇളയ കുഞ്ഞിന് ഇന്നലെ രാത്രി എനിക്ക്‌ തോന്നുന്നു - എന്തുവാ തണുപ്പ് ഇതായകാരണം പിന്നെ രാവിലെ ആയപ്പം ഭയങ്കര ചൊമയാരുന്നു
ആഹ് ആഹ് ഇവിടെന്ന് സ്കൂളി പോയില്ല
ട്ട് റൂമിലോട്ട് വരുമ്പഴത്തേയ്ക്കും അവിടുത്തെ ഫാൻ ഒന്നും കൂടെ ഫുൾ സ്പീഡി ഇതാക്കിട്ട് - വീണ്ടും ഉടുപ്പ് മാറ്റിട്ട് കെടക്കും
അപ്പൊ ഒന്നും കൂടെയില്ലേ തണുപ്പ് കേറുവല്ലേ
ആഹ് ഉം ഇവിടെ അതാ ജലദോഷം കാരണം ഇന്ന് വിട്ടിട്ടില്ല ഇന്ന് ഇവിടെ ഇരിപ്പുണ്ട് ഒരാള്
ഇത് പോയിട്ട് വന്ന് പോയിട്ട് വന്നതായിപ്പോ ഒറങ്ങുന്ന് കെടന്ന്
ആഹ് ആഹ്
രാവിലെ എട്ട് മണിയാവുമ്പോ ബസ് പോന്നയാ
ആഹ് രാവിലെ ഇവിടെ രാവിലെ സ്കൂളിൽ പോകുമ്പോ ഒരു കൊഴപ്പില്ല തിരിച്ചു വന്നപ്പോഴേക്കും ഭയങ്കര-
ഉം ഇപ്പോഴത്തേക്ക് എന്ന് പറയുമ്പഴേത്തേക്കും പല പല അസുഖങ്ങളല്ലേ ഇനി കുഞ്ഞുങ്ങക്ക്‌ - ഇപ്പതന്നെ ഒത്തിരി ഒത്തിരി വൈറൽ ഫീവറും അതും ഇതുമെല്ലാം
എനിക്ക് തന്നെ ക്ലാസ്സിന്ന് പെട്ടെന്ന് പകരുന്നുണ്ടെ
പകരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എപ്പഴും എപ്പഴും പനിയില്ല എല്ലാവർക്കും ഒന്നു ഒന്നു മാറി നമ്മള്-
ആഹ് ഇവിടെ കഴിഞ്ഞഴ്ചയിൽ ഒന്ന് ഫ്രീ ആയതാ അതിന് മുന്ന കഴിഞ്ഞഴ്ച്ച പനി ആയിട്ട് ഒരാഴ്ച ലീവായിരുന്നു ഇപ്പൊ ഈ ആഴ്ച വീണ്ടും പനി
അതാ ഒന്നു മാറി നമ്മള് ആശ്വസിച്ചാ തീർന്നന്ന് പറയുപ്പോ അടുത്ത ഓരോന്നെല്ലാ- വണ്ടി പിടിച്ച് വരുന്നെന്ന് പറയും അതാ പിന്നേ പിന്നേ വന്നൊണ്ടിരിക്കും
ആഹ് അത് അവർക്ക് മാത്രല്ല എനിക്കും ഹസ്ബൻഡിനും ഒക്കെ അതെ ഗ മോ മൂക്കില്
അല്ല വരുമ്പോ എല്ലാവർക്കും കൊണ്ട് തന്നിട്ടേ അത് പോവാത്തോളൂ
ആഹ്
നമുക്ക് പനി വരുന്നല്ലേ ഏറ്റവും കൂടുതലും അവർക്ക് പനി വന്നാൽ പിന്നെ കൊണ്ട് നടക്കണം അത് ചെയ്യണം ഇത് ചെയ്യണം അവർ- പൊറകെ ഇങ്ങനെ നടക്കും
ആഹ് എത്ര ക്ലാസ്സിലാ പടിക്കുന്നേ
ഒരാള് യു കെ ജി ഒരാള് നാല്
ആഹ് ആഹ്
ഉം
എനിക്ക് കഴിഞ്ഞഴ്ച ഇതുപോലെ നല്ലൊരു പനിയങ്ങ് പിടിച്ചു പനി മാറി പക്ഷെ ക്ഷീ മാറുന്നേയില്ല ഇപ്പോഴത്തെ പനിയെല്ലാം അങ്ങനെയാണ്
ആ ഇപ്പഴത്തേക്ക് വല്ല ഒത്തിരി എലിപ്പനി ഡെങ്കിപ്പനി മൊത്തം- മൊത്തത്തിൽ പനിയാണ് നമ്മള് ഒന്ന് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും- ഇതിൽ കൂടുതല് വൈറൽ ഫ്യൂ ചെറിയൊരു പനിക്കോ തലവേദനക്കോ പോയാ- ആവശ്യമില്ലാത്ത പനിയും പിടിച്ചോണ്ട് വന്ന് വീട്ടില്
ആഹ് ആഹാ ഇപ്പൊ പണ്ട് കൊറോണ വന്ന സമയത്ത്- എന്താണ് കൊറോണ വന്ന് പോയി കഴിഞ്ഞ ആളുകൾക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു എന്താ ക്ഷീണവും ഇതൊക്കെ കൂടെ അതുപോലെയാണ് ഇപ്പോഴത്തെ നോർമൽ പനി പോലും
നോർമൽ പനി പോലും
രണ്ടാമത്തെ ദിവസം എണിക്കാനിട്ട് പിന്നെ പോയിട്ട് ട്രിപ്പ് ഇട്ടു
പണ്ടൊക്കെ നമ്മള് പഠിക്കുന്നേ സമയത്തേ നമ്മള് എന്തുമേ മഴ കൊണ്ടിട്ടുള്ളതാ നമുക്ക് ഇങ്ങനൊന്നും പനി പിടിച്ച് അതാ ഇങ്ങനെയൊന്നും പനി പിടിച്ച് നമുക്ക് വരത്തില്ല നമ്മളിപ്പോ മഴയും വെയിലും- ആ ഇതെല്ലാം കൊണ്ടല്ലേ നടക്കുന്നെ നമ്മള് വീട്ടിന്ന് കൊടയും കൊണ്ടിറങ്ങും പക്ഷെ കൊട പിടിക്ക- പിടിക്കാറുണ്ടോ ഇല്ല പുതിയ കൊടയാ അൽ അതുകൊണ്ട് ബാഗിന്റെ എടുത്ത് പൂട്ടി വെക്കും
ഇപ്പൊ മഴ താഴെ വീണാ മതി ഈ വീടിന്റെ ഉള്ളിൽ ഇരുന്നാ മതി
മഴയെന്ന് കേൾക്കുമ്പഴേ കൊച്ചുങ്ങള് അപ്പഴേ ബോധം കേട്ടു വീഴും അമ്മാതിരി പനിയും ചൊമ എന്തൊക്കെയാ എനിക്കറിയത്തില്ല
ഉം എന്താ രാത്രിയാവുമ്പളേക്ക് ഫുഡ് വേറെണ്ടാക്കണോ?
അങ്ങനെ പതിവില്ല ഇന്ന് പിന്നെ ഇപ്പൊ ചോറുണ്ട് അതുകൊണ്ടായിട്ട് ചോറ് എല്ലാത്തിനും കൊടുക്കും ഇവർക്കേ ഈ അ പിള്ളേർക്ക് ഞാൻ ചോറേ കൊടുക്കത്തുള്ളൂ രാത്രി നമ്മള് ഉച്ചക്ക് കൊടു
ആഹ് ആഹ് ഇവിടെയും അതെ ഉച്ചക്ക് അല്ല ചോറെന്നെ ആഹ് ഇവിടെയും രാത്രി കുട്ടികള് ചോറെ കഴിക്കുന്നുള്ളൂ ഹസ്ബൻഡിനാണ് ചപ്പാത്തി വേണ്ടത്
ചപ്പാത്തി ഇവിടെ ഒണ്ടാക്കി കൊടുത്താ കഴിക്കും എനിക്ക് രാത്രിയാവുമ്പ അതാ രാത്രിയാവുമ്പോ എനിക്ക് അടുക്കളയിൽ കേറുന്നെ ഇഷ്ടവല്ല നമ്മളെ
ള്ളത്
ഹസ് ഹസ്ബൻ്റ് തന്നാ
അല്ല വേറെ ആരെങ്കിലും ഉണ്ടോ വീട്ടില് ആഹ് ആഹ് ആഹ്
അമ്മയൊക്കെ ചോറ് കഴിക്കും അ ച്ചൻ രാത്രി ഒന്നും കഴിക്കത്തില്ല രാത്രി ഇങ്ങനെ എന്തെങ്കിലും ലഘുവായിട്ടുള്ള ഓട്സോ അങ്ങ് അങ്ങനെയൊക്കെ ഒള്ള എന്തേലും
ആഹ് ആഹ് സാധാരണ വയസ്സായോര് വീട്ടിലിണ്ട്ന്നുണ്ടെങ്കിലാ ചപ്പാത്തിയൊക്കെ ഇണ്ടാക്കാ
ആഹ് ഇവിടെ പിന്നാ അങ്ങനല്ല ഓട്സ് ചപ്പാത്തി ഒത്തിരി കഴി അപ്പൊ പറ്റുന്നില്ല വയ്യാത് വയ്യാഞ്ഞേ ഗോതമ്പൊത്തിരി ഇഷ്ട്ടവല്ല അതുകൊണ്ടിട്ട് കൂടുതലും ഓട് സ് എന്തെങ്കിലും കപ്പക്കെഴങ്ങൊക്കെ ഇല്ലേ മധുരക്കിഴങ്ങ് അത് പുഴുങ്ങും ചീനി അപ്പൊ അതൊക്കെ രണ്ട് കഷ്ണൊക്കെ കഴിച്ചിട്ട് വെള്ളവും കുടിച്ചിട്ട് അച്ചൻ കെടക്കും
പിന്നെ ചേട്ടൻ ഇത് ഒണ്ടാക്കി കൊടുത്താ കഴി ക്കും എനിക്ക് രാത്രി ആകുമ്പഴത്തേക്ക് ഉം ഉം മടിയാ
ആഹ്
നമ്മള് അതാ നമ്മൾ ഒരാക്ക് ഒണ്ടാക്കിയാലുണ്ടല്ലേ അപ്പ പിന്നെ കുട്ടികൾക്കും കൊച്ചിനും വൽതിനും എല്ലാം പിന്നെ അത് വേണം
ആഹ് ഇവിടെ അത് വേണ്ട ഇവിടെ പുള്ളിക്ക് മാത്രം ഒരു മൂന്നെണ്ണം ഉണ്ടാക്കും പിന്നെ മോന് ആഹ് മൂത്ത മോൻ പിന്നെ സ്കൂളിക്ക് കൊണ്ടോകുന്നത് ചപ്പാത്തിയാണ്
ചപ്പാത്തിയോ
ആഹ് അത് കാരണം പിന്നെ അങ്ങനെ പ്രശ്നം ഇല്ല പിന്നെ ചെറിയാള് പിന്നെ ചപ്പാത്തി കഴി ഇല്ല ആഹ് ഇല്ല ഹസ്ബൻഡ് ഞങ്ങള് ഫാമിലി മാത്രേ ഉള്ളൂ
മാത്രായി
ആഹ് ഇണ്ട് അച്ഛനും അമ്മയൊക്കെ ഇണ്ട് അവരൊക്കെ നാട്ടിലാണ് ഞങ്ങള് ഇവിടെ ജോലി സ്ഥലത്താണ്
ആണല്ലേ
ഇവർക്ക് ആഹ് എന്താ ചെറിയ ആൾക്ക് ചപ്പാത്തി ഇഷ്ട്ടല്ല ഇവ് പിന്നെ സ്കൂളിക്ക് കൊണ്ട് പോവുന്നോണ്ട് പിന്നെ ഇവിടുന്ന് രാത്രിയാകുമ്പ കഴിക്കില്ല ഇനീ ചിക്കൻ കറി അങ്ങനെ എന്തെലും ആണെങ്കില് ഇണ്ടാക്കും അപ്പൊ കഴിക്കും
ആഹ് ഇവിടെ അങ്ങനെ അപ്പൊ എനിക്ക് തോന്നണം രാത്രി ചിക്ക് ചിക്കൻ കറിയായിട്ട് കഴിക്കാലോ എന്ന് എനിക്ക് തോന്നിയ ഉണ്ടാക്കും ക്കൊക്കെ എല്ലാർക്കും എ- ഇല്ലെങ്കിൽ അങ്ങനെല്ല നമ്മൾ ഉണ്ടാക്കി കൊടുത്താലേ ഇപ്പ രണ്ട് മൂന്ന് ദിവ ഉണ്ടാക്കിക്കൊണ്ട് കഴിയുമ്പോ നാലാമത്തുവസം ചോദിക്കും ആഹ് നാലാമത്തെ ദിവസം ചോയ്ക്കും ഇന്ന് എന്തേ ഇന്ന് എന്താ കറിന്ന് ചോയ്ക്കും അവ വച്ച് കറിയോ വേറെ ഇന്ന് കറിയൊന്നും ഇല്ല ഇന്ന് ചോറും കറിയും മാത്രേഒള്ളൂ
ശീലാക്കി കഴിഞ്ഞാ ശരിയാവില്ല ല്ലെ
അതാ ഇവിടെ ജോലിക്ക് വന്നതേ വെളി ഉപ്പിൽ പോവും നാല് മൂന്ന് നാല് മണി ആ നാ ആ ടൈമ ഒക്കെ ആവ്ബോ എ റങ്ങു വട്ന്ന്..
മ്മ്ഹ്ഹ്.
അപ്പ നമ്മള് ചെലത്. ആദ്യം ങ്ങനെ പറയും. കൊറ ഇന്ന് ഫുഡ് കഴിക്കൻ പറ്റതില്ല എന്തങ്കലും ഉണ്ടാക്കിട്ട ആടൈമിൽ എന്തേലും കഴിചിട്ട് പോയ. പിന്നെ കുറേനേ. കെന്നും കഴിക്കണ്ടാന്ന് പറയും.. ആ ആ ടൈമില് അപ്പൊ ഞാൻ ആ.. റി രണ്ട്. മുന്നാല് ദിവസ ഇങ്ങനെ ദോശ ഗോതംന്ത ഇതുണ്ടല്ലോ ദോശക്കള മാവെല്ലാം നമ്മൾ ആട്ടി വെക്കുല്ലോ.. അതെല്ലാം ആട്ടി വെച്ചിട്ട് ഞാൻ എറുകാം. പിറ്റേ ഇസംവെര്നെ സംമ്മന്തി.. ആ ചമ്മന്തി കറിക്കുള്ളതും ആട്ടി അടിച് ഫ്രിഡ്ജിൻ്കത്ത് വെക്കും അപ്പൊ. രാവിലെ എണീറ്റ്ന്ന. ദോശയുംച്ചു തില് അത് ചൂടാക്കി കൊടുത്താ മതിയല്ലോ അങ്ങനെ അങ്ങന കൊടു ത്ത്. കൊടുത്ത് വന്നപ്പോഴത്തേക്ക് രണ്ട് ഒന്ന് ഒരു ഉസം ഉണ്ടാക്കി രണ്ടു ഉസം. ഉണ്ടാക്കി.. അപ്പൊ പിന്നെ പിറ്റേയിസം. ഒന്നും ഇല്ലേ ഞൻ. ഒന്നുഇല്ല.. ചായ കുടിക്കാ
ഇയ്യോ അപ്പൊ പിന്നെ വിടെന്ന് പൊറത്ത്ന്ന്കഴിക്കോ
ആ പൊറത്തുന്ന് കഴിക്കാം ഉണ്ട് പക്ഷെ ആ പുളികാരന്. പൊറത്ത് ന്ന് കഴിക്കേണ്ടായോ ആ. അപ്പൊ അത് കളയാതെ വീട്ടിലെന്തെങ്കലും. ഉണ്ടാക്കി.. ക്യ ത് മതിയല്ലോന്നുള്ള രീതി.. പ്പിലാണ് ഞാൻ പറഞ്ഞു ഒറക്കം കളഞ്ഞിട്ടുള്ള. ഒരു പണിയും. ഇല്ല..
ഇത്രി നേരത്ത നീച്ണ്ടാക്കും വേണ്ടേന്ന്..
അതെ നമ്മള് അതും കഴിഞ്ഞിട്ട് നമക്ക് നീച്ച് നടക്കാൻ നിക്കണ്ടെ ചിണ്ങ്ങി പിള്ളേർക് സ്കൂളിൽ പോകണ്ടേ.. അപ്പൊ പിന്നെ നമക്ക്.. അതാ അടുത്ത് അത അപ്പൊ പിന്നെ നമ്മള് ഞാനൊരു. നാലര കഴിഞ്ഞ് അഞ്ച് മണി. നാലുമണിയവുമ്പ. എനിക്ക്ഓർമ്മ വീഴും..
ആ ടൈമിൽ ഓർമ്മ നമക്ക് വീണാലും പിന്നെ അഞ്ചു മണിയ നാലര അഞ്ച് മണിയാവുമ്പ എണീക്കും.. പിന്നെല്ല അതും ഇതും കൂട ആവുമ്പോഴത്തേക്കും അമ്മള് ക്ഷീണിക്കാത്തതേ ഒള്ളൂ..
ആ ആ. എന്താ മറ്റേ വണ്ടിൽ ഡ്രൈവറാണോ..
ആഹ
ആആ. നേരത്തെ പോന്ന് അർ..
നേരത്തെേ പോണം മ്മ്ഹ്ആ അപ്പ അങ്ങനെ അതാണ് ഓള് പറയുന്നത് ഓരോന്ന് നമ്മള് ഇങ്ങനെ ശീലിച്ച് വെച്ചാലേ.. പിന്നെ അങ്ങ് കൊടുത്തോണ്ടി. ഹ് ഹ..
കുട്ടിൾക്കും പോവരമ്പളക്കും നേരത്തെ എണീക്കണ്ടേ. രണ്ടും കൂടെ ആവുബ്
അതാ ഈ കൊച്ചിന് എട്ട് മണിയ ആവുമ്പോഴത്തേക്കും ബസ്സ് വരും ഇളയാളെന്ന് പറയുമ്പോഴത്തേ ഇൻ കുഞ്ഞല്ലേ അയാളെ ഒരുക്കി പിടിച്ച് വരുമ്പോഴത്തേക്ക് ഒരു നേരമാവും..
ഹ്ഹ്..
എത്രാം ക്ലാസ്സിലാ പറഞ്ഞ് എൽ. കെ. ജി..
ഒരാള് യു കെജി ഒ രാൾ ഫോർത് സ്റ്റാൻഡേഡ്.
രാവിലെ പോയാ അപ്പൊ പിന്നെ ഫ്രീ ആണ്ലേ..
ആഹ ഫ്രീയാണ്..
മ്മ്ഹ്.
പക്ഷെ മൂന്ന് ഇരുവതാബോ. ബസ്സ് വെരും..
ആ യു കെ ജി അവരൊക്കെ മൂന്നരക്ക്. ക്ലാസ് കഴിയല്ലോ.. മോ മറ്റേ മോന്റെയിം കഴിയോ അത്രയും നേരത്തെ..
ആ രണ്ടു പേർക്ക് മൂന്ന് മണി വരേ. ഒള്ളു.. എട്ട്. അ എട്ടര ആവുമ്പോ തൊടങ്ങുല്ലോ. അപ്പൊ പിന്നെ നേരത്തെ ക്ലാസ്.. സും കയ്യും..
ആ ആ ഇവിടെ അതെ. എട്ടരയ്ക്ക് തുടങ്ങി ഇവിടെ രണ്ടേ നാപ്പന് കഴിയും.
രണ്ടേ നാല്പ്പത്നെ, ആ ഇവിടെ മൂന്ന് മണിയാകുമ്പോ കഴിയും. മൂന്ന്മണീന്ന് കഴിയുമ്പോഴത്തേക്ക്. പസ്റ്റ് ഇങ്ങോട്ടാ വരുന്നത്? ഇവിടെ വന്ന് ഇറക്കിട്ടാ വേറെള്ള ആഹ. വേറെങ്ങോട്ടൊക്കെ പോകുന്നത്?
ആഹാ ആഹാ ആഹാ അപ്പൊ എന്താന്നട്ട് ഇപ്പൊ കുട്ടികളെന്താ കാണിക്ക്ന്നത്?
കുട്ടികളിപ്പോ ടി. വി കാണുന്നു.
ഓ തുടങ്ങാറായല്ലോ ഇന്നി അംഗപഠിത്തം.
അതാ. ഇനിയിപ്പോ ഏഴ് മണി തൊട്ട് അല്ല ആറ് മണി തൊട്ട് ഏഴ് മണി എട്ട് മണിവരെ പഠിത്താ.
എട്ട് മണിയാകുമ്പോൾ ഫുഡും കൊടുത്ത് ഒമ്പത് മണിക്ക് മുമ്പ് കെറ്റി കിടത്തെയും ചെയ്യും.
ആഹ നേരത്തെ കിടക്കൂല്ലേ?
അതാ. എന്നാലും ആറ് മണി, ആറര ആവുമ്പോ വിളിച്ച് എണീയിപ്പിക്കും. ഇരുന്ന് തൂങ്ങേ ചെയ്യും.
ഒമ്പത് മണിയൊക്കെ ആവുമ്പോ കിടക്കുകയാണെങ്കി കൊഴ പ്പല്ല. ഇവിടക്കെ ഇന്നലെ ഇന്നലെയൊക്കെ പതിനൊന്നര ആയിട്ടും കിടന്നില്ല.
പിന്നെ ഇവിടെ കിടന്നാലും ഉറക്കം കണക്കാ.
ഹഹ.
നമ്മള അമ്മയെ അമ്മേന്ന് വിളിച്ചോണ്ടിങ്ങനെ പൊറകെ നടക്കും. ഞാൻ പറയാ, പൊയ്ക്കടാ പൊയ്ക്കടാ എന്ന് പറഞ്ഞ്, കൊറയൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട്. അല്ല ഇത്, ഉവെ കഴിഞ്ഞ മാസം വരെ അങ്ങനെ ആയിര്ന്ന്. പിന്നങ്ങ് മാറ്റി. അപ്പൊ പിന്നെ രണ്ടേരും കൂടെ അങ്ങ് പോയി കിടക്കും.
ഉം. അങ്ങനെ കിടക്കുന്നുണ്ടെങ്കി നല്ലതാണ്. എന്നാ നമുക്ക് നമ്മുടെ പണി സാവധാനം നോക്കിയാ മതി ഹി. ഇത് നമ്മള് ചെന്ന്- നമ്മള് ചെന്ന് കിടന്നാലേ അവരും കെടക്കൂ.
അതാ ഇത് ഞാൻ ഹാളിൽത്തന്നെ രണ്ടിനേം മെത്തയിട്ട് കിടത്തും. അപ്പ അപ്പുറത്ത- അച്ചാമേം അപ്പാപ്പനേം എല്ലാവരും നോക്കുവല്ലേ? എല്ലാവരെയും കാണുന്ന രീതിക്ക്. കിടക്കും. അപ്പൊ അവർക്ക് ആഒരു പേടിയും വരത്തില്ല.
ഓക്കെന്നാ, വിളിക്കാ.
ഓക്കെ.
ഓക്കെ.
ഉം.